കേക്കാമോ
ആ കേ
ആ എന്ന എടുക്കുവാ
ഏ പ്രത്യേച്ച് പണിയൊന്നുല്ല പിന്നെ ഒറക്ക കുട്ടിനെ ഒറക്കാണ് ആ അല്ല രൺ
ആ ഒര മറ്റാള് സ്കൂളി പോയോ ആ സ്കൂളിൽ പോയോ ആ രാവിലെ എന്താ കഴിക്കാൻ
രാവിലെ പുട്ടും ചെറുപയറും
ചെറുപയറ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ആയോ രാവിലെ ജോലിയെല്ലാം കഴിയല്ലേ ഉം
ഏകദേശം ഇല്ലല്ല ഒർക്ക് കാെറവാ ആ ഒർക്ക് കൊറവാണ് അപ്പം ഒറങ്ങ്ണ നേരം വ സ് ആണ്ട് തീർക്ക
ഇട്ടീർക്കാതെ കുഞ്ഞു പിള്ളേരുള്ള വീട്ടിൽ ജോലി തീർ ങ്കര ഭയങ്കര പാടാ
ആ അതന്നെ
സ്കൂളി പോകുന്നവരാണെ പിന്നെ കൊഴപ്പല്ല അത്രേ സമയം നമു ക്ക് കി ട്ടുവേ കുഞ്ഞു പിള്ളേരാവുമ്പം ഭയങ്കര പാട കഴിഞ്ഞ വർഷം വരെ ഞാൻ അനുഭവി ച്ചു ഈ വർഷം തൊട്ട് എൽകെജി പോയി ഇ പ്ലേ സ്കൂളിപ്പോയി
ആറ് മണിയാകുമ്പോത്ത്ന് രണ്ടാളും എണീക്കും
ആ
പിന്നൊരു ടാസ്കാ
അതെ അതെ പത്തുമണി വരെ ആ മൂത്തയാക്കല്ലേ ആ ഇവിടെം അങ്ങെനാ ഇവിടെ പിന്നെ ഒമ്പതിനെ ഒരാൾക്ക് വരത്തൊള്ളൂ ഒരാൾക്ക് ഒമ്പതരക്കേ വരത്താെള്ളൂ ആ ഇപ്പൊ ഇവിടെ എഴുതേറ്റ് വരുമ്പോ ഏഴുമണിയൊക്കെ ആവും പിന്നെ നമ്മള അതിന് മുന്നേ എടുന്നേ ക്കണമല്ലോ പിന്നെ ജോലിയെല്ലാം ചെയ്ത് ഇവരെ പിന്നെ ഇവറെ ഇവരെ നമ്മള് തന്നെ കുളിപ്പിക്കണ സ്വന്തായിട്ട് കുളിക്കാറൊന്നും ആയില്ല മൂത്തത് പിന്നെ കുളിച്ചോളും പിന്നെ തേച്ചൊക്കെ കുളിക്കല് ഭയങ്കര പാടാ
ഞാന് അയിന് വയികുന്നേരം അങ്ങനെ മേല് കഴിക്യാണ്ടുണ്ടല്ലോ തല നനക്കാതെ മേൽ കെഴിക്യാണ്ട് പടിപ്പി ച്ച് ഒറ്റക്കെന്നെ അയിക്കോ രാവിലെ നല്ല രീതിയില്
ആഹ് ആ യാ ഞങ്ങളിവിടെ തിരിച്ചാ രാവിലെ പുള്ളി തന്നെ മൂത്തത് തന്നെ കുളിക്കും രാവിലെ എനി ക്ക് സാ രണ്ടുപേരെ ള്ളോണ്ടേ കുളിപ്പിക്കാൻ സമയവില്ല വൈകുന്നേരം വരുമ്പ ഞാൻ കുളിപ്പിക്കും അങ്ങനാ രാവിലെ രണ്ട് പേരെ ഒരേ സമയ ത്ത് വേണം കുളിപ്പിക്കാനായി ട്ടേ
അങ്ങനെ
അപ്പം ന്നാ പാടാ അപ്പം ഇളയതിനെ എന്തായാലും കുളിപ്പിക്കണം അത് എൽ കെ ജി ആയതല്ലേ ഒ ള്ളൂ അപ്പൊ അതിനെ കുളിപ്പിക്കണം എന്നാ സ്പെഷ്യലിന്ന്
ഇന്ന് സ്പെഷ്യലി അറിയാൻ മാ ത്രൊന്നൂല്ല്യ ഫുഡ്ന്നെ ചോറ് മാത്രം ആക്കി കിട്ടുള്ളു ബാ കിട്ട് ഞ്ഞ് റെഡിയാക്കാണ്ട് ഒന്ന് ഒറങ്ങീട്ട് ആ ആ ചിക്കനാ ആ ട്രോളിങ്ങിൻ്റെ ടൈമല്ലേ
ആ അതെ കി
ആഹ് കിട്ടിയത് വല്യ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല
ഇപ്പൊ പഴയ മീനൊക്കെ ആയിരിക്കും ഇപ്പ വിക്ക്യ ഇവിടെ ഇന്ന് എന്നാ ഞങ്ങൾക്ക് ഇന്ന് ഇന്നലെയൊക്കെ എറച്ചിക്കറി ഇരിപ്പ് ഉണ്ടായിരുന്നു ഇന്ന്പ്പ രാവിലെ ഏ ഹേ പയറും ഹേ മോരുകറിയും മൊട്ട പൊരിച്ചതും കൊടുത്ത് വിട്ട്
ആ
ന്നവേ കടേലോക്കെ പോണം
മ് മ് ഇവടെ കുട്ടിഅക്കെ ഫ്രൈഡയ്സും ഒറ്റടിക്കാണ്ട് കൊടുക്കലാ കുട്യക്ക് എൽ കെജി പോണ്ണോ അങ്ങനത്താമ്പോ വെറൈറ്റി ഇല്ലേ ഫുഡായാലേ ഉച്ചയ്ക്ക് തിന്നോളും
കാ കഴിക്കത്തുള്ളല്ലേ തിരിച്ച് കൊണ്ട് പോരും ഇവിടെ അങ്ങനെന്ന് ക ചോറ് കഴിച്ചോളും ബഷേ അവർക്ക് ഇഷ്ടമുള്ള കറികൾക്ക് മോര് കറി അച്ചാറ് പ പ്പടം അങ്ങനെ ഉള്ള കറികളേ വെക്കാൻ പറ്റു
ആ
കറി തോരം കറി മെഴുക് പരട്ടി അതൊന്നും പറ്റ
ആ അവ്ടെ കറിയൊക്കെ കൊണ്ട് പോയാണ്ടല്ലോ കൗ കറി അയ്ക്ക് ഒഴിച്ചാണ്ട് ഒറ്റക്ക് തിന്നല് പഠിച്ചില്ല നമ്മള് ഇവിടൊക്കൊഴിച്ച് കൊടുത്താ ഒന്നും അങ്ങനെല്ലാതെ കറീമേൽ പാത്രത്ന്ന് അയ്ക് ഒഴിച്ചാണ്ട് അതറീല്ല ഇതാവുമ്പോ ഒറ്റടി മിക്സായാണ്ടടവ ആവുല്ലോ ആ അങ് എല്ലം കൂടി കൂട്ടിടണ്ട് ഇല്ലല്ലാ ഇനിം വേണെങ്കി ഒന്ന് ചിക്കനോന്ന് പൊരിച്ചൊട്ക്കാ
ആ ചെറുതായിട്ടൊന്ന് ഇട്ട് ആ അതെ ചിക്കനെ പൊരിച്ചിട്ട് ചെറുതാ
ഉച്ചാ ആമാ ആ അതെ എങ്ങനെ അതേ പോലെ
ക്കാള്ളേ സമയം കിട്ടുവോ
അതൊക്കെ കിട്ടും
ഉം അവിട് ന്ന് ചോറ് വെന്ത് കഴിഞ്ഞാ പിന്നെ എ
ആ ആ മിക്സ് ചെയ്യാൻ പണിയില്ലല്ലോ ഓരോരോ ഒ ഒരു പയറെക്കെ അങ്ങനെ ഓരോന്നും മതിയ ന്റെ ഓരോരോ കഷ്ണങ്ങളൊക്കെ പോരെ ആഹ് ആഹ്
ഓ ഇവിടെ അങ്ങനെ ഇവർക്ക് ഇഷ്ടം ഇങ്ങനത്തെ ഈ പച്ചക്കറികളൊന്നും ഇവര് ക കഴിക്ക്യേലേ ഏ ഇങ്ങനെ മോര് മോര് കറി, അച്ചാറ്, പപ്പടം, മീൻ വറത്തത്, ചിക്കൻ വറത്തത് അങ്ങനെയൊക്കെ കഴിക്കത്തൊള്ളൂ അപ്പോ അത് കാരണം പച്ച കറിയായി റ്റംസ് ഒന്നും കൊടുത്തു വിടാൻ പറ്റത്തില്ല സാമ്പാർ വേ ണ്ടാ അവി യല് വേണ്ട തോരൻ വേണ്ട അപ്പോ അത് രാവിലെ നമുക്ക് വല്ല്യ പണിയാ എന്നാന്ന് ചോദിച്ചാ നമുക്ക് സാമ്പാറൊക്കെ ആണെങ്കി നമുക്ക് ഇത് വൈകിട്ടോണ്ടാക്കി വെച്ചാ നമുക്ക് പിറ്റൊസം പണി എളുപ്പവോണ്ട്
ആഹ് പറ്റൂല്ലന്നെ ആഹ്
രാവിലെ നമ്മള് ഒണ്ടാ ക്കി കൊടുത്തു വിടണം അപ്പോ രണ്ടു പേർക്കും വേണം രണ്ട് പേരും രണ്ട് സ് സമയത്ത് പോണം അതൊക്കെയാണ്ട് രാവിലെ ഇച്ചിരി പാടാന്നേ
ത്താൻ പറ്റൂലെ ക്കുലെ
ണ്ടുപേരെ മൂത്ത കൊച്ച് പഠിക്കുന്നത് ഇച്ചിരി ദൂരെയൊള്ള സ്കൂളിലാണേ അപ്പൊ അവൻ മൂന്നരക്ക് സ്കൂള് വിട്ട ട്ടാല് അഞ്ചു മണിയാകുമ്പോഴേ വീട്ടിലെത്ത ത്തൂള്ളു അപ്പൊ എളയ കൊ ച്കുഞ്ഞ ല്ലെ എൽ കെ ജി ആയതല്ലേ ഒള്ളൂ അപ്പൊ അതിനെ അങ്ങനെ വിട്ട് കഴിഞ്ഞാ സ് അത്രേ സമയം അത് വെഷ് ന്നിരിക്കണം യാത്ര യ്യണം ഒന്നാം ക്ലാസ് തൊട്ടിട്ട് വേണം രണ്ടുപേരെ ഒരു സ് കൂള്ലാക്കാനായിട്ട് അതുകൊണ്ട് പ്പെ എളയ കൊച്ചിനെ തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെ ആക്കിയേക്ന്നേ. അഞ്ച് മിൻറ്റ് യാ ത്രേള്ളൂ വ ണ്ടീല് സ്കൂൾ വണ്ടിയൊണ്ട് പതിനഞ്ച് മി പ്പോളപ്പം അഥവാ എന്ന അപ്പം പെട്ടെന്ന് എന്തേലും കുഞ്ഞല്ലേ എന്തേലും വന്ന് കഴിഞ്ഞാൽ നമുക്കും ഒന്ന് പെട്ടെന്ന് എ ല്ലാം അവർക്കും ഇങ്ങോട്ട് പെട്ടെന്ന് വരാം പിന്നെ യാത്രഎത്രെ മൂന്നരക്വിട്ട മുനെമുക്കാലാമ്പോ കൊച്വീട്ടിൽ വരും വ യി വ ഇവന്റെ കൂടെത്തി മൂ ത്താവിന്റെ കൂടത്തി വിട്ട് കഴിഞ്ഞാ നല്ല ദൂരവാ രാവിലേം ദൂരവാ വൈകിട്ടും ദൂരവാ
ഉം വടെ രാവിലേം വൈകീട്ടൊക്കെ ദൂരന്നെയാണ്
ആഹ് അതെ ന്നെ
വടെ എട്ത്ത് നല്ല സ്കൂ സ്കൂൾ ണ്ടോ യിച്ചാൽ ണ്ട് ന്നാലും
ഇവിടെ സ്കൂൾ ഉണ്ടോന്ന് ചോദിച്ചാ ഉ പക്ഷെ നമുക്ക് ഒരു തൃപ്തിയില്ല സ്കൂള് വിടാനായിട്ടേ അപ്പ നമ്മുക്ക് കണ്ട ഇഷ്ടപ്പെ തൃപ്തിയുള്ള സ്കൂളിലല്ലെ വിടാൻ പറ്റത്തൊള്ളു. അ അ അങ്ങനെല്ലാം അന്വേഷിച്ച് വന്നപ്പം സ സ്കൂളിച്ചിരി ദൂരെയായി
ഉം അതുതന്നെവിടെ മൂന്നേ കാല മറ്റരെ വിടുംഇവിടെത്തുമ്പോത്ത നാലരയാവും
ആ അത്രയും ദൂരം അന്നേരം പിള്ളേരെ ആ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണമല്ലേ പിന്നെ അത്രയും സമയം
അയിന് ആയിനെ ഇവിടുത്തെ മൂന്നേകാലിനും വിട്ടുന്നുപറഞ്ഞിട്ട് കാര്യംല്ല ബസ്സ് വരുന്നത് നാല മണി ആ
ആ യാത്രയേള്ളൂ ഇവൻ ഒന്നൊന്നര മണിക്കൂർ യാത്രയുണ്ട് അപ്പൊ അത്രേ സമയം വിശ അപ്പഞാൻവൈ വൈകുന്നേരം ചെറുകന് സ്നാക്സ് കൊ അപ്പ വൈകുന്നേരം വണ്ടിയിലിരുന്ന് കഴിച്ചോളും.
ആ അതിന് കൊറച്ചൊക്കെ വീണ് വ ഇ അങ്ങനെ കൊടുക്കാ ഇത് സ്കൂളിൽ എത്തണതിന് മുന്നേ തിന്നല് കഴിയും.
ആ അതെ അതെ കുഞ്ഞു പിള്ളേരല്ലേ അവർക്കാണെങ്കിൽ ഈ സ്നാക്സ് ചെയ്യ എന്റേത് മൂത്തത് മാത്രം നാല് നാലാം ക്ലാസ്സിലാണെങ്കിലും അതിനും എപ്പഴും സ്നാക്സാ അവനും അപ്പം ഞാനതിന് കൊടുത്തു വിടുമ്പം പറയു രാവിലെ കഴിക്കരുത് രാവിലെ ഇവിടുന്ന് ആഹാരം ണല്ലോ പോകുന്നത് വൈകുന്നേരവേ കഴിക്കാവെ എന്നക്കെ പറയാം പിന്നെന്ന് പറഞ്ഞാൽ രാവിലെ ഇച്ചിരി കഴിക്കും രാവിലെ വൈകുന്നേരം ഇച്ചിരി കഴിക്കും എന്ന്പറഞ്ഞ മൂന്ന് എല്ലാവർക്കും സ്നാക് എല്ലാം കാണുമ്പോ പിള്ളേർക്കെല്ലാം അതുപോലെ തന്നെ ആ പിന്നെ എന്തേലും ആയി പോട്ടെന്ന് പറഞ്ഞു വിടും ഇനിയിപ്പ നാളെ ഏതാണ്ടാ ചെറക്ക പഠത്ത ഇല്ലാന്തോ സ്കൂളല്ല അവധിയാ
വില്ലേജ് ചെയ്യുവാണോ
ആ അല്ല അല്ല വ ടീച്ചർമാരെന്തോ ട്രെയിനിങ്ങിനോ കാര്യത്തിനോ അങ്ങോപോവ അതാരണം സ്കൂൾ അവധ അവർക്ക് അപ്പൊ നാളെയും നാളെ കഴിഞ്ഞ് മൂ മൂന്നു ദിവസം വീട്ടിൽന്ന് നമ്മുടെ തല പററപ്പിക്കുന്ന പരിപാടി ചെയ്യൂടെ മൂന്ന് ദിവസം അവധി കിട്ട കിട്ടുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് പേടിയാ
മം
കാരണം നമ്മുക്ക് പിന്നെ സ്വസ്ഥത തര ീ അവടെ പുറകെ നമ്മളെ ഇപ്പോഴും നടക്കണം
എക്ക് പിന്നെ ഫസ്റ്റ തെ തായോണ്ടേ പോകണതാണ് സങ്കടം
ആപോകുന്നതാ പോയിക്കഴിഞ്ഞാ പിന്നെ വീട് ഭയങ്കരമായിട്ട് ഉറങ്ങി കിടക്കുന്ന പോലാണ പകല് പിന്നെ ഒരു തു ല്ല
ആ ഹ ചെറിയ കുട്ടി അങ്ങനെയാണ് ഇനി വര
സമയം
അതല്ല ഓള് വരുവോളം അങ്ങനെ ഒന്ന് ഓർക്കില്ല അങ്ങനെ വീട്ടുംല ഇറങ്ങൂല
ഇവിടെന്ന് വെച്ചാല് രണ്ടു പേരും പോയി കഴിഞ്ഞൽ ഇന്നലെ കഴിഞ്ഞ വർഷം വരെ ഇളയെ കൊച്ച് പോകുന്നില്ലായിരുന്നു അ അപ്പം ഇവൻ പോയാലും നമുക്ക് ഇച്ചിരി എന്റർടൈൻമെന്റ് ഉണ്ട് എന്നാന്ന് വൊ ഇളയെ കൊച്ച വീട്ടുണ്ടല്ലോ അ കളി ചിരിയും വർത്തമാനവും അതു വായിട്ട് കളിക്കുകയൊക്കെ ചെയ്യും ഇപ്പൊ രണ്ട് രണ്ട് പേരുംഈ വർഷം പോകാൻ തുടങ്ങിയപ്പം പത്ത്ുമണി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളടെ വീട് വീട്ടിൽ ആളുണ്ടെന്ന് പോലും അറിയത്തില്ല വീട് അപ്പൊ അയൽവക്കത്തുള്ള നിങ്ങളൊന്നും ഇവിടെ ഇല്ല ഞങ്ങ പറഞ്ഞ ഞങ്ങ ഇവിടെ ഉണ്ട് എവിടെ പോവാനാ അനക്കോ ഇല്ല ഞമ്ന്നെ പിള്ളേര് സ്കൂളിൽ പോയി കഴിഞ്ഞാ പിന്നെ അന പോകൂല്ല എന്നാഎയ്യാനാ ആ അവര് പിന്നെ അനങ്ങണങ്കി അവര് പിന്നെ ആ സമയത്ത് വൈന്നേരം വരണം പിന്നെ രാത്രിയിൽ ഇവിടെ ഒരു പിടുത്തവ പകലത്തെയും കൂടെ കൂട്ടി രാ ത്രീ പിന്നെ ഇവിടെ ഭയങ്കര കളിയാ രണ്ടു പേരൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അടിയാന്നെ ഇടിയ അങ്ങോ ങ്ങിട്ടും പെൺകൊച്ച ഇളയത് പെൺകൊച്ച പക്ഷെ പെൺകൊച്ച് ആണ് പറഞ്ഞട്ട്
വലിതിനേ കണ്ടല്ലോ പഠിക്കണേ
അതെ അതെ അവൻ ഇടിക്കുമ്പോ അവൻ്റ മേളിൽ കേറി നിന്ന് ഇവളിടിക്കും യ്യോ നമ്മ നമ്മള് വേണേ വടിയും കൊണ്ട് നടന്ന് വായിട്ടലച്ച് മടുത്ത്
മ് അയ്യോ അങ്ങനൊക്കന്നെ വലുതാണ് പെൺകൊച്ച് പക്ഷെ വളെര്നെ‌ മുഴ്‌വം ആങ്കു കുട്ടിയെൾ കൂടെയാണ്
അതെ അതെ സ്വഭാവം അയ് പെൺപിള്ളെരും ആമ്പിള്ളെരും എല്ലാം ഇപ്പൊ ഒരേപോലെ ഒക്കെ തന്നെയാ പണ്ടൊക്കെ പെൺ പിള്ളാരൊക്കെ വെച്ചാ ഒതുങ്ങിയ നമ്മടെയൊക്കെ ചെറുപ്പത്തിൽ ഒതുങ്ങിയ സ്വഭാവ ആയിര്ന്ന് ആപിള്ളെരെ കണ്ടാ മിണ്ടാനും സംസാരിക്കാനും ഒക്കെ മടിയല്ലായിരുന്നോ ഇപ്പഴ്ത്തെ പെൺപിള്ളാര് നേരെ തിര്ച്ചാ ഇപ്പ എല്ലാരും എ് ഫ്രൺസ് ആയി അങ്ങോട്ടായി നട്ന്ന് ബർത്താനം എല്ലാം പറെഞ്ഞ് അങ്ങനെയായി
ഏ
ഉം അന്നാ ശരി എടെയ്ക്ക് വിളി
ആ ഓക്കെ ഓക്കെ